ഹലോ ആഹ് ഇണ്ട്ണ്ട്
ഉം എന്നെടുക്കാര്ന്നു ഇല്ല തെരക്കൊന്നും ഇല്ല ഞാന് ഇപ്പ തെരക്കൊക്കെ കഴിഞ്ഞു ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. ആഹ് നേഴ്സറിയില് പോവാൻ പോവ്? ആഹ്
കൊള്ളാം കേക്കാം കേക്കാം അവളെ കൊണ്ടാക്കാനായോ പോവാൻ തൊടങ്ങിയോ?
ഇല്ല കൊണ്ടാക്കൻ ആയിട്ടില്ല. ഇഞ്ഞ് ഇഞ്ഞ് പിന്നെ, ചേച്ചിണ്ട് ഓരാ കൊണ്ടയാക്ക
ആഹ് നമ്മള് പോണ്ട ആഹ് അപ്പ കൊഴപ്പല്ല. ഞാന് ഇവിട്ന്ന് ആള് പോയി. ഇവിട്ന്ന് നേരത്തെ തന്നെ പോയി. അപ്പ ഞാൻ തെ കാപ്പി കുടിക്കുവായിരുന്നു ഇപ്പം.
ഏഹ് ഇന്ന് നേരം വൈകിയോ?
നേരം വൈകീന്ന് വെച്ച കഴിഞ്ഞാ ഇന്ന് അവൻ പോവാനെ കൊണ്ടവാൻ താമസ്ച്ചു പോയി. ബസ്സ് ലേ മിസ്സായി പോയി. അപ്പ അന്നേരം നമുക്ക് ഇവിടെന്ന് കൊറച്ച് ദൂര കൊണ്ടന്ന് ആക്കണ്ട വന്നു. അപ്പ അവിടെ പോയിട്ട് തിരിച്ചൊക്കെ വന്നി ഹസ്ബന്റ് ആക്കി കൊടുക്കും.
ആഹ് ആഹ് അങ്ങനെതെ
ഹസ്ബന്റ് ഉണ്ടേ ഏഹ് ഇവിടെണ്ട് ആള്. ഇല്ല ഇപ്പ പണി ഇല്ല ഇപ്പ ആള് പൊറത്തായിര്ന്നു. ആള് ഇപ്പ വന്നിട്ടുണ്ട്. അപ്പ അന്നേരം മഴ ആയിര്ന്നു. ഇന്നലെ ഇച്ചിരി കൊറവ്ണ്ട്. ഇന്നിപ്പോ രാവിലെ വെയിലൊക്കെ തെളിഞ്ഞോ? പക്ഷേ ഏഹ് ഇപ്പം മൂടി വര്ന്ന്ണ്ട്. ഇനി മഴ പെയ്യോ ഇല്ലോന്ന് അറിയില്ല.
മ്മ്
അന്നാ പിന്നെ ഇങ്ങോട്ടേക്കും പെയ്യും. ഇപ്പ മൊത്തം മൂടിക്കെടക്കുവാ. സ്കൂൾക്ക് ഫുഡ് കൊടുത്തു വിട്ടു.
ഏഹ് ഫുഡ് ഇങ്ങള് കൊണ്ടോണോ ഇവിട്ന്ന് വീട്ട്ന്ന് ഇണ്ടാക്കി കൊണ്ടോണെല്ലേ?
ആം കൊണ്ടോണം സ്നാക്സും ലഞ്ചും. രണ്ടാം ക്ലാസ്സി പഠിക്ക്ണ്
ആഹ് അപ്പംഏഹ് മറ്റേ സി ബി എസ് ഇ ക്ലാസ്സിലായിരിക്കുല്ലേ?
ആഹ് സി ബി എസ് ഇ ലാ അപ്പ അന്നേരം ഫുഡ് എല്ലാം കൊണ്ടോണം. ഉം കഴിച്ച് കഴിച്ച് പോണം. ഉം ക് സ്നാക്സ് ഇന്നിപ്പോ ഒരു ഓഹ് ബേക്കറിയ കൊട്ത്ത് വിട്ടേ. സ്നാക്സ് അവർ ക്ക് അലൗഡല്ല ഇപ്പ കൊട്ത്ത് വിടാപാടില്ലാന്നാ പറയണേ. ച് ചെല പിള്ളേരൊക്കെ കൊണ്ടര്ണ്ട്ന്നും പർഞ്ഞിട്ട് ഇവിട്ന്നും കൊണ്ടോവും. ആഹ് പിന്നെ, ഞാൻ പെർമിഷൻ ചോദിച്ചി ട്ട്ണ്ട്. ഞാന് എന്താന്ന്ച്ചാ ഇവിട്ന്ന് രാവിലെയ ഫസ്റ്റ് നമ്മടെ ഇവിട്ന്ന എട്ക്ക്ന്നേ. അപ്പ അന്നേരം ആഹ് അപ്പ ആളൊരു ഏഴരയൊക്കെ ആവുമ്പോത്തേനും കഴി ട്ടൂലോ അന്നിട്ട് പിന്നെ പന്ത്രണ്ടര എന്നൊക്കെ പറയുമ്പത്തേനും ചിലപ്പോ വെശ ക്കും അതോണ്ട് ഞാൻ പെർമിഷൻ ചോദിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ കൊടുത്തുവിടുന്നെ ചോറിന് ഇന്നിപ്പം പയറ് തോരന് വെ ച്ചു ആ പൊട്ടറ്റോ പൊരിച്ചു പിന്നെ ചക്കക്കുരു മാങ്ങയും
ആഹ് കുട്ടികൾക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതേ പറ്റുള്ളൂ കൂട്ടാനും കൊണ്ടോവാൻ നങ്ങളെങ്ങനെ റൗണ്ടാക്കി പൊരിക്കാലാ
ഇല്ല ഞാൻ കൊ പീസാക്കി കൊള്ളി പോലെ
ആഹ് അങ്ങനല്ലേ
ആഹ് ഞാൻ ശരിക്കും അങ്ങനെ പൊരിച്ചു കൊടുക്കാറില്ല ആഹ് ഇപ്പ ആഹ് ഒരു രണ്ടുസായിട്ടാ ചെയ്തേ
ആയ് അവിടു കുട്ടികളൊക്കെ കൊണ്ടുവരുണുണ്ട് പർണാണ്ട് എന്റെ മോനങ്ങനെ പറയും
ആഹ് അന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കതെന്നും ഉണ്ടാക്കി തരാവോ നല്ല ടേസ്റ്റ്ണ്ട് ഫ്രഞ്ച് ഫ്രൈസ് പോലെയാന്നൊക്കെ അപ്പൊ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് മസാല ഇട്ടിട്ടാ ഇന്ന് പക്ഷെ ഞാൻ മ സാല ഒന്നുടാതെ ഇണ്ടാക്കിയെ ആഹ് ഇ ഇ ഇന്ന് ഇല്ല ഇന്ന് ഉപ്പും കുരുമുളകു പൊടിയും മഞ്ഞപ്പൊടിയും കൂടിയ ചേർത്തി ത് ജസ്റ്റ് പൊരിച്ചു ഇനിയിപ്പ ഏഹ് അന്നൽ മുക്കി പൊരിച്ചു മറ്റേ ആഹ് മുക്കിപ്പൊ കിക്കാതിരന്ന് കഴിഞ്ഞാ ആള് കഴിക്കില്ല ഒരിച്ചിരി മതിലോ ഒരു ഇതിടുത്ത വെച്ച് കഴിഞ്ഞാൽ ഒരു കിഴങ്ങ് എടുത്ത കഴിഞ്ഞാൽ അത് മൊത്തം വേണ്ട ആഹ് ഞാൻ ഞാൻ ഇന്നിപ്പ വന്നിട്ട് അത് ചൂടുവെള്ളത്തിലിട്ടിട്ടായിരുന്നു റെഡിയാക്കിയേ ചൂ ചൂടുവെള്ളത്തിൽ മാത്രം
ഫ്രഞ്ച് ഫ്രൈസ് പോലെ
ഫ്രഞ്ച് ഫ്രൈസ് പോലെ ആഹ് ഞാൻ കുറച്ചു നേരം ഒരുപാ ആഹ് പതിനഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാക്കിയേ പക്ഷെ എന്നാലും അത് തണുത്തു പോവുണ്ട് അപ്പൊ ഞാൻ
അതയ്ന് പെട്ടെന്ന് തണക്കും കടേന്ന് വാങ്ങിയാ തന്നെ പ്രോസ്റ്റിന്റൊപ്പുരം വാങ്ങിയാല് അത് പിന്നെ ഇവിടെത്തുമ്പോത്തേനും ആത്രെ ഇതായിട്ട് പോയിട്ടുണ്ടാവും തണത്താണ്ട്
ഞാൻ ഇന്നിപ്പ ഇപ്പ കൊറ ആഹ് കുറച്ച് മിച്ചിരുപ്പണ്ടല്ലോ അപ്പ ഞാനിതിപ്പോ ഫ്രിഡ്ജിൽ വച്ചു ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ആഹ് നല്ലതായിട്ട് വ
ക്കുല്ലോ പിന്നെ എങ്ങനെ ചൂടാക്കാ പിന്നെ മുക്കി പൊരിക്കിയ
ആഹ് അല്ല ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അങ്ങനെയല്ലേ ഫ്രഞ്ച് ഫ്രൈസ് ശരിക്കും ഫ്രോസൺ ആയിട്ടല്ലേ കീപ്പ് ചെയ്യുന്നെ
ആഹ് ആഹ് ആഹ് പിന്നെങ്ങള് ചൂടാക്കെ അങ്ങനെ
എന്നെ ഞാനത് മുക്കി പൊരിച്ചു നോക്കാന്ന് വിചാരിച്ചു കൊറച്ചു നേരം വെച്ചിട്ട് ഇത് പിന്നെ പുറത്ത് എടുത്തു വെച്ചിട്ടേ അപ്പോ അതിന്റെ കൺസ്റ്ററ്റൻസി മാറുന്നൊക്കെ പറയുന്ന കേൾക്കാം എനിക്കറിയില്ല ഞാനൊരു പരീക്ഷണം എന്നുള്ള രീതിൽ ചെയ്ത് നോക്കിയതാ ആഹ് ഞാനപ്പോ വിചാരിച്ചു വൈകിട്ട് ചുമ്മാ ഒന്ന് ഞാൻ ഇണ്ടാക്കിയ എണ്ണ ആഹ് ഇണ്ടാ ആഹ് അങ്ങനെ ചെയ്യാം ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഭയങ്കര ഇഷ്ടാല്ലോ കടയിന്ന് നമ്മള് മേടിച്ചു വല്ലപ്പോഴും
മക്കൾക്ക് നല്ല ഇഷ്ടാ
ആഹ് ഞാൻ ഇവിടെയുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ മേടി
പിന്നെ ഒരു ദിവസം ഹസ്ബൻഡ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസണായത് നമ ക്ക് പൊരിച്ചാ മതി അങ്ങനത്തെ കൊണ്ടോന്നീനി ആഹ് ഒന്നും മസാലയൊന്നും ഇടാത്തെ ആഹ് പിന്നെ നമ്മളതിൽ ചൊ ച സോൾട്ട് ചെയ്തറ അടി
അത്രയും മതില്ലേ സോൾട്ട് കീറണോല്ലേ
ആഹ് ആഹ് പിന്നെ അത് പൊരിച്ചേന്റെ ശേഷം ആഹ് ഞമ്മക് വേണം സ്പൈസ് വാണന്നുണ്ടെങ്കില് ചെറ് കോറച്ച് മുളക് പൊടിം തും വിതറിയാ അങ്ങനോക്കെ ചെയ്യാ ഞങ്ങള് പിന്ന അങ്ങനെന്നട്ത്തുന്നു അത് ചുടുവെള്ളത്തില് നമ്മൾ ഇടും ഈ ഇട്ട് വെക്ക്ബോ ചുടുവള്ളത്തില് ഉപ്പട്ടച്ചാ മതി തോന്ന്ൻണ്ട് എന്നാ ഉള്ള്ക്ക് ഉപ്പ് പുടിക്കാന്
ഏതാ മറ്റേ ഫ്രോസൺ ആയിട്ടുള്ളതാ ആഹ് അല്ലാത്തെ വീട്ടിലുണ്ടാക്കുമ്പോ ഈ അതെങ്ങന ഏഹ് നിങ്ങൾ എങ്ങനെയാ ഇണ്ടാക്ക്ന്നെ അത്
ഞാന അത് ചുടുവെള്ളത്ത് ഇട്ടാണ്ട് കോറച്ച് ഉപ്പ് ഇട്ടാണ്ട് അയില് ഇട്ട് വെക്കും കോറച്ച് നേരം ഉർ ആഹ് പിന് ആഹ് ഒരു ആഹ് ചൂടാറണ വരെ വെള്ളം ചൂടാറുല്ലോ
ആഹ് അത്രയും നേരംല്ലേ ആഹ് ആഹ്
ഭരം ഡ്രൈ ആയിട്ടുള്ള തുണിയില് വിരിച്ചിടും വെള്ളക്കൊന്നും പോവാന് എന്നിട്ടാ പൊരിക്ക അല്ലെങ്കിൽ പിന്ന ആഹ് വെള്ളം ഇതാവും വെള്ളം കുടിച്ചത് ആകുമ്പം ഉരുളകേങ്ങ് പിന്നെ ക്രിസ്പി ണ്ടാവൂല വെള്ളം നല്ലോണം വലിച്ചൊഴിവാക്കണം
ആഹ് അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇതെല്ലാം എന്റെ പരീക്ഷണവാ അപ്പൊ നമ്മള് പരീക്ഷിച്ച് പരീക്ഷിച്ചട്ടാണല്ലോ നേരെ നേരെ വന്നേ
ആഹ് അതെ ഞാനിപ്പം മിനിയാന്ന് ഇപ്പം പിന്നെ- പുതിയതായിട്ടൊരു ബിരിയാണി ട്രൈ ചെയ്തു
ഏത് ബിരിയാണിയാ
ഇൻസ്റ്റയിലൊക്കെ വൈറൽ ആയിനില്ലോ ഈ ഗരം മസാല മാത്രട്ടാണ്ട് ഉള്ളെ ബിരിയാണി ആഹ് അങ്ങനത്തെരു ബി ഗരം മസാല മാത്രം വേറോരു പൗഡറു ഇട്ടിട്ടില്ല അപ്പൊ എന്നോരാ ടെസ്റ്റ്‌ ഓഹ് അടിപൊളിയാ അതാണ് ശരിക്കും കടയിലൊക്കെ അങ്ങനത്തെ ബിരിയാണിയാ കിട്ടല് ഞമ്മള് വിയാരിക്കും അതിലധികം പിന്നെ ബിരിയാണി മസാല പലെ ടൈപ്പ് സാധനങ്ങള് ഇട്ടിട്ടുണ്ടന്ന് ശരിക്ക് ഈ ബിരിയാണി മസാല- ഇടാതെ തന്നെ ബിരിയാണി ഇണ്ടാക്കാ
ബിരിയാണി ഇണ്ടാക്കുമ്പോ അങ്ങനെയാ
ആഹ് ആഹ് അധികം സ്പൈസസ് ഒന്നും ബിരിയാണി- ആട് ചെയ്യരുത് അധികം എന്തയാലും- ചോയ വരുല്ലോ എല്ലാത്തിനും അതിന്റേതായ ഒരു പാകയുണ്ട്
എല്ലാം മറ്റേ ഇതില്ലേ പച്ചക്കറി പച്ചക്കറി അല്ല ഉള്ളിയും ഇഞ്ചിയും ഒക്കെ പച്ചക്ക് തന്നെ തിരുമീയിട്ട് കൊറച്ച് കുരുമുളക് പൊടിയും പിന്നെ കൊറച്ച് ഗരം മസാലയും മാത്രം- ആഹ് ഹെ ചെ തേച് തേച്ചിട്ട് അങ്ങനെ വെയ്ക്കും
ഇതിപ്പോ ഞാന് ഉള്ളി എന്താ ചെയ്ത്ക്കാ അറിയാവോ നമ്മള് ഞെരിച്ച്- പൊരിക്കല്ലോ എണ്ണയിലിട്ട് മുക്കി പൊരിക്കല്ലോ അത് പൊരി - പൊരിച്ചിട്ടാണ് പിന്നെ തക്കാളി വാട്ടിയക്ക് ആഹ് ഉള്ളി ഇട്ടത് ഉള്ളി ഞെരിച്ച് പൊരിച്ചിട്ട്-
ആഹ് ഇതും അങ്ങനെയാ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുമ്പോ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാ ഉള്ളി കൊറച്ച്- വറത്ത് എടുക്കും ആഹ് ഇങ്ങനെ അന്നിട്ട് അതാണ് നമ്മള് മിക്സ്‌ ചെയ്യുന്നത് ആ- തും ആഹ് പിന്നെ തക്കാളി ആഹ് അതിന് നല്ല ടേസ്റ്റ് അപ്പം എനിക്ക് ശരിക്കും മട്ടൻ ബിരിയാണി നേരത്തെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഒരു ദെവസം കണ്ണൂർ കിച്ചൺ ഇല്ലേ മട്ടൻ അങ്ങനെ ആഹ് അങ്ങനെ മേടിക്കലില്ല ഇവിടെ ഭയങ്കര റേറ്റ്ല്ലേ അപ്പൊ ഞാന്- എൻ ഒരു തവണ എന്റെ ബർത്ത്ഡേക്ക് ഇവിടെ ഉമ്മിച്ചി ഇങ്ങന മേടിച്ചു അപ്പം ഞാൻ അന്നേരം എല്ലാരും ഉണ്ടായിരുന്നു അന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് മട്ടൻ ബിരിയാണി വയ്ക്കും മറ്റേ കണ്ണൂർ കിച്ചണില്ലേ അവരുടെ റെസിപ്പിയൊക്കെ നല്ലതാ എനിക്ക് ഭയങ്കരിഷ്ട നല്ല ടേസ്റ്റാ ആഹ് അപ്പൊ ഞാൻ അവരുടെ റെസിപ്പിലാ ചെയ്തെ നല്ല ടേസ്റ്റ് ഉണ്ട്
സിപ്പി തന്നെ നമ്മള് ഫോളോ ചെയ്യണം അയ്ക്ക് കൊറച്ച്കൂടി ഒന്ന് ആട് ചെയ്താലോന്നുള്ള- തോന്നിയത് ഓര് എന്താണോ ചെയ്യ്ണ അതെ -
അത് തന്നെ ചെയ്താ മതി ഞാന് അത് കഴി- ട്ട് ഗൾഫില് പോയ ടൈമില് ഈ പറഞ്ഞ മാതിരി നമുക്ക് അവിടെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളത് മട്ടണാ അപ്പെ അന്നേരം പിന്നെ നമക്ക് കൊറേ-
അവിടെ പിന്നെ പിന്നെ ആ മട്ടനാ കൂടുതൽ ഇണ്ടാവുകലെ-
മട്ടനാണ് റേറ്റ് കൊറവ് ഒട്ടകൊന്നും തിന്നില്ല എൻക്ക്- അങ്ങനെ എനിക്ക് മട്ടൻ തന്നെ വല്ല്യ ഇഷ്ടല്ല ആ ഞാൻ ഹസ്ബന്റിന്റെ കൂടെ പോയതാ
ആഹ് ആഹ് കൊറേ കാലായോ പോയി വന്നിട്ട്
ഉം ഇപ്പൊരു ഏഴ് മാസം
ആഹ് അങ്ങനെലെ വെക്കേഷൻ ടൈമില് പോയതാവുലെ
ആഹ് അല്ലേ ഞാൻ വെക്കേഷനല്ല പോയേ ഞങ്ങള് - പോവുമ്പോയൊക്കെ ഹ് ക്ലാസ് ഉള്ള ടൈമില പോണെ ഞങ്ങള് നവംബറില പോയെ ലാസ്റ്റ്- നവംബറിൽ പോയിട്ട് ജനുവരില് വന്നു
അതെന്താ ആ ടൈമിൽ പെട്ടെന്ന്-
അത് അവിടത്തെ ഒരു ക്ലൈമ - റ്റ് നല്ലതും പിന്നെവിടെ ഹ് അവിടുത്തെ നാഷണൽ ഡേയ് കൊറച്ച് ലീവുകള്-
ആ അങ്ങനെല്ലേ ഹസ്ബന്റിന് ലീവ് വേണല്ലോല്ലേ നമ്മളപ്പരം ഇരിക്കാന്. അമ്മളവിടെ പോയിന്നിട്ട് റൂമില്ങ്ങനെ കുത്തർക്കാന്.
ഏഹ് ഏ ഹസ്ബന്റി ആകെ നാഷണൽഡേക്ക്. ഓ പിന്നെ നമ്മക്ക് ഭയങ്കര സുഖ ലോ ഗൾഫിൽ ചെന്ന് കൈഞ്ഞയ്ഞ്ഞ. എല്ലായിടത്തും പോവും വൈകീട്ട് റെഡ്യായിരിക്ക വരുമ്പോ തന്നെ പുറത്തേട്ട് പോവാ. നമ്മളെവിടെന്ന് കൊണ്ടോനോർക്ക പാട് അവർക്ക് റെസ്റ്റ് ല്ല ശരിക്കും. ഉം അന്നേരം കൊറേ ഇവന്റ്സ് ണ്ടായിര്ന്നു നാഷണൽ ഡേനോട് അനുബന്ധിച്ചിട്ടെ. അപ്പൊ കൊച്ചിന്. നോക്ക് ഞങ്ങളതിന് മുന്നെ പോയ ടൈം ഭയങ്കര ചൂടത്തായിര്ന്നു. അപ്പ ആ സമയത്ത് ഞങ്ങ ക്ക് ഒന്നും തന്നെ പഠി
ഉം ചൂടായോണ്ട് പൊർത്തെർങ്ങാനും കയ്യൂലല്ലോ ഈ നാട്ട്ത്തെ ചൂ ചൂട് പോലെ അല്ലല്ലോ ഗൾഫിലെ ചൂട്.
എനിക്ക് ഭയങ്കരായിട്ട് പനിയൊക്കെ പിടിച്ചു. അന്നേരം ഒരു മാസം സമയം ണ്ടായിർന്നൊള്ളു. ആത് അനി ട്ട് ഒരാഴ്ച എനിക്ക് പനി യാർന്നു ഏഴു ദിവസം എനിക്ക് പനിച്ചു ചെറിയൊ മക്കക്ക് പനിക്ക്ണമാതിരി. അന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കൈഞ്ഞ് ഇത്തവണ ഞങ്ങള് പോയതും. നല്ലൊരു ക്ലൈമറ്റ്ല ഞങ്ങള് ചെന്ന് കൊർച്ചു നാള് കഴിഞ്ഞിട്ടാണ്. അവിടെ തണുപ്പായി തൊടങ്ങിയത്. ആഹ് ഭയങ്കര രസ പിന്നെ നമുക്ക് കുറേ ഇവൻസ് ണ്ട് അവിടെ കുറേ ഇവൻസ് സൊക്കെ ഫ്രീയാ കുട്ടികൾക്ക്. കൊറേ കൊറെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റി. എന്ത് ഉം ഫ്രീ ആയിട്ട് ഇണ്ടാവും ന്ന് വെച്ച് കഴിഞ്ഞാ ഇല്ല ഖത്തർള് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ അവിടെ എ അവട്ത്തെ നാഷണൽ ഡേ നോടനുബന്ധിച്ചിട്ട്. അവര് കൊറേ ഇവൻസ് ഇതാക്കും അവിടൊക്കെ നമുക്ക് ഫാമിലി എൻട്രൻസ് ഫ്രീയാ ഫാമിലി ഉണ്ടെങ്കി. അപ്പോ അവ്ടന്ന് കൊറൊ ഗിഫ്റ്റുകളും പിന്നെ അവരുടെ ആർമീടെ കൊറൊ തൊക്കെ ഉണ്ടായിരുന്നു. ആ ഇങ്ങനെ അവർ ക്കൊ അ.
ഹ് വല്ല്യൊരു ഹാള് പോലെ സ്ഥൽത്ത്ങ്ങനെ കൊർച്ച്.
ആഹ അങ്ങനൊല്ല ഇപ്പം നമ്മടെ ഇവിടെ പറയുവാണ്ന്നുണ്ടെങ്കി ഇപ്പൊ പള്ളിപ്പെരുന്നാൾ ന്നൊക്കെ പറയൂലേ. അന്നേരം അതി അകത് കൊറെ കളിപ്പാട്ടങ്ങൾ. ക്കെ ണ്ടാവും അ പിള്ളേർക്ക് കേറാനും പിള്ളേർക്ക് കളിക്കാനും ഒള്ള അങ്ങ
ദുബായ് ഫെസ്റ്റ് ഒക്കെ പോലുണ്ടല്ലോ
ആ അങ്ങനെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ഞങ്ങളൊ ഒരു ധറബൽസായി എന്ന് പറഞ്ഞിട്ടു ഇവന്റ് ഉണ്ട്. അത് അവരുടെ മിലിറ്ററി കണ്ടക്ട് ചെയ്യണ അപ്പ ആഹ് ശ ശരി ശരി ഓക്കേ ട്ടാ ആ